ഹലോ ആ അറി ഓ ചായകുടിച്ചോ
ആണോ
എന്തോ
സുഗാണോന്ന്
ഓ സുഖാണ് സുഖാണ് സുഖാണ്
എന്തെടുത്തയാ ഇപ്പോ
ഞാനിതാ പണിയൊക്കെ കഴിഞ്ഞിട്ട് തിണ്ണക്ക് ഇരിക്കുന്നു
ആ
എന്താ പരിപാടി
ഞാനിപ്പ ഇവിടെ ചായ കുടിച്ചു ഇപ്പൊ ഇവിടെ റൂമിൽ ഇരിക്കയാ എത്ര സമയമായി പരിചയപ്പെടാതെ കഴിച്ചത് ദോശയാ മോശയും ചെമ്മീൻ കറിയും
ആ് ഇവിടെ ചെമ്മീിനൊക്കെ നന്നായിട്ട് കിട്ടൂലേ നിങ്ങളവിട നി ഇവിടെന്ന് ഈ സാധനൊക്കെ കിട്ടാൻ ഭയങ്ക അപ്പണ കിറ്റിയാ തന്നെ നന്നായിരിക്കില്ല കേടായിരിക്ക തോടുള്ള തോടുള്ള സാധനങ്ങളല്ലേ
അതെ അതെ അതെ ആ
എന്നതുകൊണ്ട്
നൊക്കെ എന്താ എല്ലാരുുംണ്ട് വീട്ടിൽ എല്ലാര എ ട്ടനണ്ട് വൈഫുണ്ട് കുട്ടികളുണ്ട് പിന്നെ എ അനുജൻുണ്ട് അനുജന്റെ വൈഫ് ണ്ട് അഞ്ച്ു കുട്ടികൾുണ്ട് പിന്നെ ഒരു ഇത്ത ഉണ്ട്
ആഹ എല്ലാരും എന്തല്ല അപ്പൊ മക്കളന്നൊന്നും ടി സ്കൂൾ പോയില്ലേ
ഇല്ല മക്കളില്ല എനിക്ക് മക്കളില്ല
മന്ന് ചേട്ടന്റെ മക്കളേ
ആഹ അവരൊക്കെ പോയി അവര് സ്കൂളിൽ പോയി രണ്ടാളുണ്ട് അതാ ഒരാള പിന്നെ വ മൂന്നാള് പോയി ആ നാലാമത്തെ ആളെ കൂട്ടിയില്ല പിന്നൊരാള് ഒന്നര വയസ്സിറതാ അനിയന്റെ പിന്നെ ഇച്ചാന്റദ് ഏ
ഉ
അയിന് രണ്ടര വയസ്സായി പിന്നെ അ അമ്മായി ഗർഭിണിയ നിങ്ങളെ ഹസ്ബന്ഡ് എന്ത ചെയ്യുന്നു ഭർത്താവ് ആഹ ആഹ് ഉണ്ടാക്കും പുതൊക്കെ ഉണ്ടാക്കും നിമ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഉം
ഉം ആഹ കുട്ടികളുണ്ടോ
ഒണ്ട് എൽ കെ ജി
ഉം മുന്നാല് സൗണ്ട് കൊറഞ്ഞല്ലോ എന്താ നെറ്റ് പ്രോബ്ലം ഉണ്ടോ
ഇവിടെ റേജിന്റെ പ്പാല്
ആ റേജിന്റെ പ്രശ്നമാണ് ക്ലിയർ ആവണില്ല അതാണ്
മഴയുണ്ടോ
ആ ആ ഇപ്പ കേക്കണുണ്ട്
മഴ ഉണ്ടാേ അങ്ങോട്ട്
നല്ല മഴയാണ് രാവിലെ നല്ല മഴ മഴയായിരുന്നു ഇപ്പൊ കൊറച്ച് വെയ് ല്ലാ
ഉം ഇവിടെ രാവിലെ ആന്നെ നല്ല മഴ
ഉം
രാവിലെ രാവിലെ ഒരു വെ നേരിയ വെളിച്ചൊണ്ടായിരുന്നത് ഇപ്പതാ തുടങ്ങി മഴയാണെങ്കിൽ ഭയങ്കര മഴ വെയിലാണെങ്കി ഭയങ്കര വെയ്ല് എച്ചന്റെ വീട്ടില് അമ്മ അമ്മയും അച്ഛനും പിന്നെ ഞങ്ങൾ പിന്നെരു ചേച്ചിയുണ്ട് ചേച്ചി കല്യാണം കഴിച്ചു പോയതാണ് ചേച്ചിന്റെ പാലക്കാടൊക്കെയാണ് കല്യാണം കഴിച്ചത് ആ അയൽ കേജിലാണ്
എൽ കെ
എ കെഅതാണ് രാവിലത്തെ ആ രാവിലത്തെ മല്ല് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാ രാവിലെ എഴുന്നേക്കാനും പിന്നെ തിന്നാൻ കൊടുക്കാന് വ ഇല്ല ഞാന് ആഹ ഇച്ചന് കൂലിപ്പണിയാണ്
ഉം ഉം കൂലിപ്പണി ഉം ഗൾഫില്
എ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുല്ല ആ ഞാന് പി എസ് സി പി എസ് സി എഴുതാ നീ എന്തേലും പഠിക്കുന്നണ്ടോ
ഞാന് പത്താം കയിഞ്ഞ് ഇല്ല ഓൺലൈൻ ബിസ്സിനസ്സാ വേറൊന്നും ഇല്ലാ
ആ അതെങ്കിലും ഒണ്ടല്ലേ നമുക്കൊന്നും ഒന്നും ഇല്ല ഇങ്ങനെ എന്താ ചെയ്യണ്ടേ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എത്തിപ്പെടണമല്ലോന്ന് ഓർത്തിട്ട് ഓരോന്നും ഓരോ വള്ളിയും പിടിച്ച് നോക്കുവാ ഉം
ആ എന്തായാലും എത്തിപ്പെടണല്ലേ എങ്ങനെയാല്ലും ഇപ്പൊ പോണല്ല ഇണ്ടൊണ്ട് നല്ല രീതിൽ പോവാല്ലോ ഏത് ബിസിനസിലായാലും കേറാം ഉം
പക്ഷെ എല്ലാം എല്ലാം പിടിച്ച് പിടി ച്ച് ക ഒരു കര പിടിച്ച് കിട്ടണം അത് വരെ കഷ്ടപ്പാടാണ് ഏതൊക്കെ മ്.. ഏതൊക്കെ മേഖലകൾ എടുത്താലും അതിലൊക്കെ നമ്മൾ പിടിച്ച് നി നിൽക്കണം എല്ലാത്തിലും തോൽവിയും ജയവും ഒണ്ട് പക്ഷേ നമ്മളത് അതിലൊന്നും തോറ്റിട്ടുണ്ടെങ്കിലും അതിലും വീണ് പോവാതെ ഓരോന്നായിട്ട് പിടിച്ചു നി
ആ അതെ വിജയിച്ച് കാണിക്കണം
ആ
മറ്റുള്ളവർ കുറ്റം പറയാൻ പാടില്ല നല്ലതേ പറയുള്ളൂ കേ ക്കാവു
നമ്മൾ ഒ നമ്മളൊരു പുതുതായിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനൊരു നൂറ് കുറ്റം പറയാനാ ആണ് എല്ലാവർക്കും ഇഷ്ടം
ആ അതങ്ങനെ ഇണ്ടാവും കുടുംബങ്ങളും പിനന്നെ മനുഷ്യന്റെ സ്ഥിതി അങ്ങനെ
ആ ഏറ്റവും കൂടുതൽ വെരിയ കുടുംബത്ത് നിന്ന് തന്നെയാണ് ഇപ്പയിന്റെ ആവശ്യല്ല അങ്ങനെ ഇങ്ങനെ ചെയ്താലും നന്നായാലും അതിനെ കുറ്റം
ഒരു ഭക്ഷണം ഉണ്ടാക്കിയാല് ടേസ്റ്റ് ണ്ടെങ്കിലും ഇല്ലാന്നാ പറയാ
ആ
ആ കഴിക്കും ചെയും അത്ത് പോയിട്ട് കുറ്റവും പറയും
ആ അതാണ് എങ്ങനെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താലും നമുക്കറിയാം അത് രസമുണ്ടോന്ന് എന്ന് മീൻസ് അങ്ങനെയല്ല കുഴപ്പ കഴിക്കാനുള്ള ടേസ്റ്റ് ഒക്കെ അത്ണ്ട് എന്നുള്ളത് അറിയും എന്നാലും അത് ക കഴിച്ച കഴിഞ്ഞ അത് പിന്നെ ഒന്നിനും കോളി ഇല്ലാ എന്ന രീതിയിലാണ് സംസാരിക്കുക
ആ ആയിത്താ അതന്നെ
എടുത്ത ഏ പണി തീരെയില്ല
ആ പക്ഷെ അവരുണ്ടാക്കിയാല് വായിൽ വെ വക്കാൻ പോലും കൊഴില്ല എന്നിട്ട് നമ്മളാരെ കുറ്റം പറയിന്നെ
ആ അതാണ് നമ്മള് ചെയ്തതിന്റെ പ്രശ്ന ഞാ ഞാനൊക്കെ കല്യാണം കഴിച്ചു വന്നിട്ട് എനിക്ക് ഭയങ്കര പണിയാരുന്നു എന്നച്ചാ ഓ എത്ര ചെയ്താലും. തീരൂല്ല രാവിലെ നമ്മളോട് നേരത്തെ എണീക്കാൻ പറയും. എന്നിട്ട് അവർക്ക് നേരം വൈകി എഴുന്നേറ്റാ മതി.
അതെ അതെ
ആ അന്നേരം നമ്മള് ചെയ്തില്ലെങ്കി അ അ ന്നെ അവർക്ക് വയ്യെങ്കി അതും നമ്മള് ഏഹ് ചിയ്യാഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതന്നെ പറയാ.
അതെ അതെ അതെ ഇപ്പ അങ്ങനല്ലല്ലോ ഇപ്പൊ നല്ല ഈലല്ല നേരെ പോണണ്ടല്ലേ ഇപ്പൊ സെറ്റിലായോ? വേറെ
ആഹ് ഇപ്പൊ വേറെയാ താമസിക്കുന്നേ
മറ്റേത് രാവിലെ നമ്മള് ഇത് നാല് മണി എല്ലാ വീട്ടില് ആൾക്ക് നേരത്തെ പോണം അല്ലെങ്കില് ഏഴുമണിയാവുമ്പം വേറെ അച്ഛനോ അല്ലെങ്കില് വേറെ ആർക്കെങ്കിലും പണിക്ക് പോണന്നുണ്ടെങ്കി അത് നമ്മള് തന്നെ എണീക്കണം. നമ്മള് എഴുന്നേറ്റ് സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കി കൊടുക്കണം. ട്ട് അത് നമ്മള് നമ്മള് ഏഴുമണിയാവുമ്പോഴട്ട്ങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കില് നാട്ടിൽ മുഴുവൻ പാട്ടാവും.
അതെ അതെ അതെ ഇപ്പളെ ഇപ്പ നീയിങ് മാറീട്ടാവുമ്പ അവരെ എങ്ങനെ എടുക്കുന്നത്
ഇല്ല അതും ഒറ്റക്കെടുക്കും. ആഹ് അല്ല ഇനി അവരെ മക്കള് അവരെ മക്കളും കാര്യങ്ങള ക്കെ വരാണെങ്കിൽ നമ്മള് നേരത്തെ എണീക്കണം അവർക്ക് നേരെ വൈകി കെടന്നൊറ നാം നേരംവൈകി എഴ്ന്നേക്കാം
അതെ അതെ അതെ അതെ ആ അത് എന്താണ് കൊഴപ്പം മ്മളെ ഒരു മ് ജോലിക്കാരിയായി കാണും പക്ഷെ മക്കളെ പോലെ കാണില്ല. അങ്ങനെള്ളവരാ കഷ്ടപ്പെടുത്തുന്നത്.
മക്കളെക്കാൾ അല്ലെങ്കിൽ മക്കളെ പോലെ പോലെ തന്നെയാണ് കാണ് ണെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ന്ന് പറയും പക്ഷെ എന്നാ നേരിട്ട് കാണുമ്പോ നമുക്ക് കഴിക്കാൻ തര്ണതും നമ്മളോടുള്ള സംസാരവും വേം മനസ്സിലാവും അവര് അവര് ആരെങ്കിലു ക്കെ അവരൊക്കെ വരാണെങ്കി തന്നെ അത് വെക്ക് ഇത് വെക്ക് എന്നിട്ട് നമ്മൾ കഴിച്ചോ എന്നുള്ള ചോദ്യാന്നും ഇല്ല. ഇന്നിട്ട് അവർക്ക് കൊടുത്ത് ട്ട് പിന്നെ നമ്മൾ ആ പാത്രൊക്കെ കഴുകി അത് എടുത്ത് വെച്ച് വരുമ്പോ നമ്മടെ വിശപ്പ് തീർന്നു.
ഉം അതെ.
അങ്ങനെയണല്ലെ ഇപ്പം മാറി നിക്ക്ണേനക്കൊണ്ട് വല്യ കൊഴപ്പൊന്നുല്ല ഇത് മാറ്‌യെയ്നായി പിന്നെ പിന്നെ മാറിയതിനേയ് ഇനി അയ്ന്റെ ആവശ്യന്നു ല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും നമ്മളെ കൂടെ നിക്കണ്ട് ഇപ്പ എത്ര ക്കെ ഭയങ്കര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾടെ ഈ തലമുറകൾ തമ്മിൽ വല്ല ആ കലോണ്ടല്ലോ വ്യത്യാസം ഇണ്ടല്ലോ അത് വളരെ ആ അത് വയ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം നമ്മള് പറയന്നതൊന്നും അവർക്കത് ദേ ക്കില്ല അവരാ ആ രീതീല് അത് എടുക്കത്തുല്ല. അവരാ രീതിയില് എടുക്കൂല്ല നമ്മള് ആ നമ്മൾടെ അമ്മമാ അത് എങ്ങനെ ഈ സംഭവം തന്നെ നമ്മള വീട്ടി ചെയ്യാന്നേ അവർക്കതൊരു വിഷയആയിട്ട് തോന്നേല്ല. പക്ഷെ വേറെ ഏതെങ്കിലും കല്യാണം കഴി ച്ചു കഴിഞ്ഞിട്ട് അവിടെ അവിടെ ചെന്ന് ചെയ്യുമ്പോ അവര് അങ്ങനെ വീട്ടിലിങ്ങനെയാണോ പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയണോ ചെയ്യേണ്ടത്? ങ്ഹ് ആഹ് അങ്ങ അങ്ങനൊക്കെ പറയും. എന്നിട്ട് അവരടെ മക്കക്ക് അതൊക്കെ ചെയ്യാം. നമ്മള് ചെയ്യുമ്പോ പറ്റില്ല. അതാണ് പ്രശ്നം. നമ്മളെ കാ നമ്മളെ കാ നമ്മളെ കാണുമ് പം അവർക്ക് കാലും കൈയും നടുവും ഒക്കെ വേദന വരും. അപ്പൊ അടുക്കളേൽ കയറാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മള് പോയി കഴിഞ്ഞാല് വേറെ ആരെങ്കിലും നമ്മളില്ലാത്ത സമയം ആരെങ്കിലും വരിയാണെങ്കിൽ ഭയങ്കര
അമ്മ നാത്തൂനൊന്നും വരാറില്ലേ വീട്ടില്?
ആഹ് നാത്തൂൻ വരുന്ന കഥയാണ് ഈ പറഞ്ഞത്. നാത്തൂനൊക്കെ വരയാണെങ്കിൽ അന്ന് പിന്നെ ഫുൾ അടുക്കളേ തന്നെയാരിക്കും. നമുക്ക് വെളിലിറങ്ങാൻ സമയണ്ടാവില്ല.
അതെ അതെയ
ഉ അവര് പോണ്ട വരെ ഉണ്ടാക്കി കൊടുക്കുന്നു അതെടുക്കുന്നു ഇതെടുക്കുന്നു അത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ഷീണായി ക്ഷീണായി പിന്നെ ഒന്നും എഴുന്നേക്കാനൊന്നും പറ്റില്ല എന്നാലും നമ്മൾ എഴുന്നേക്കണം നമുക്ക് പനി പിടിച്ചാലും കിടക്കാൻ പറ്റില്ല നമുക്ക് പനി വന്നാ പറയും അതൊക്കെ എല്ലാവർക്കും വരുന്ന പനിയാണ്
അല്ല പനി വന്നന്ന് കടന്നാല് അഭിനയന്നു പറൂ
ആ പിന്നെ പ്രെഗ്നന്റ് ആയിട്ട് കാലിലൊക്കെ നല്ല നീര് വരാനൊക്കെ തുടങ്ങിയാൽ നീര് വരാൻ തുടങ്ങിയപ്പോൾ നടക്കാനും പണി കുമ്പിട്ടിട്ട് എടുക്കാൻ വയ്യ ബാത്റൂം ഒന്ന് ബാത്റൂം വരെ തേച്ചേപ്പിക്കുംഏ ഇതൊരു വയ്യ എന്നിട്ട കല് നല്ല നീരുണ്ടന്ന് പറഞ്ഞഞ് പറഞ്ഞ അത് പെണ്ണുങ്ങൾക്കെല്ലാം ഉള്ളതാണ് അത് കൊഴപ്പ അത് കൊഴപ്പൊന്നുംില്ല അതൊക്കെ നന്നായിട്ട് പാനിയെടുത്താ ആ ആ
മകളായാലോ എടുക്കല്േ അങ്ങനെ അനങ്ങല്ലേ അവിടെ നിക്കല്േ
അല്ലെ നമ്മളമ്മ എ പണിയ എടുത്താലും വേണ്ടില്ല അത് സാര ഇല്ല അങ്ങനെ നീരൊക്കെ വരും ആ പറയുന്നതിന് ഒരു രീതിയില്ലടാ ഇത അതൊന്നുംല്ലത് ഇങ്ങനട്ട തന്നെ വേരുയള്ളൂ പെണ്ണുങ്ങളായ അതൊക്കെ സഹിക്കണം പെണ്ണുങ്ങൾക്ക് പറഞ്ഞതാണ് ഈ വേദന പെണ്ണുങ്ങൾക്ക് പറഞ്ഞാണ് പ്രസവനമോ ഒന്നും പറയേണ്ട എന്നിട്ടാ അതെങ്ങാനും ആ ആ ചില ആൾക്കാരു ആ അമ്മമാരെ പോലെ തന്നെ അല്ലെങ്കിൽ അമ്മമാരേക്കാൾ തന്നെ സ്നേഹിക്കുന്ന അമ്മമ്മമാരുണ്ട്
ഉണ്ട് ഉണ്ട് ഉണ്ട് ആന്റെ അമ അങ്ങനൊയിരുന്നു എന്റെ ഭർത്താവിറെ ഉമ്മ അങ്ങനൊയിരുന്നു പക്ഷെ അവന വറില്ലായിരുന്നു
ഉം അതാാണ്ീ നമ്മള് ഓരോ എന്തട്ട എന്നട്ട സീസ് ആ സിസേറിയന ആായിട്ട് അതിലേറെ പ്രശ്ന വരുന്നു